ഏമ്
ഹലോ
ൻന്തൊക്കെ വർത്താനങ്ങള് ഹലോ കേക്കാല്ലേ
ആഹ കേൾക്ക്‌ണ്ട് കേൾക്ക്‌ണ്ട് എന്തൊക്കെ വിശേഷം
നല്ല വിശേഷങ്ങള് എന്തൊക്കെ ചായ കുടിഒക്കെ കഴിഞ്ഞാ
ആ ചായകുടിയൊക്കെ കഴിഞ്ഞു ഉച്ചക്കത്തെ നോക്കാനായില്ലേ?
അതെ അതെ
ആഹ
കുട്ടികളൊക്കെ പോയാ സ്കൂള് പോയാ
ഞാൻ പഠി പഠിച്ചോണ്ടിരിക്ക കുട്ടികളൊന്നുമില്ല ആഹ
പിന്നെ വേറെ വിശേഷങ്ങളെന്താ പ്പോ ഇപ്പ എന്താ പഠിക്ക്ണെന്ന പറഞ്ഞെ അലോ ഹലോ
ഹലോ കേൾക്കിണില്ലേ.
എടക്ക് കേൾക്കാത്ത പോലെ എന്താപ്പം പഠിക്കണെന്നാ പറഞ്ഞാ
ഞാനി പ്പോ എ സി സി എ
ആഹ ആഹ പിന്നെ വേറെ പഠിക്കൻ വീട്ടിലിരുന്ന് ഓൺലൈൻ വഴിയാണോ അതോ പോയിട്ടാണോ പഠിക്ക്ണേ
പോയി വെരാണ് ഇന്ന് ക്ലാസില്ല
ആഹ വേറെ വിശേഷങ്ങളെന്താ ജോലികളൊക്കെ ഒരുങ്ങിയോ
ആഹ ഉമ്മ ഓരോന്നിങ്ങനെ ഒരുക്കുന്നുണ്ട് എനിക്കിനി തൊടച്ച് കൊടുക്കണം. കൊറച്ച് കഴിഞ്ഞിട്ട്.
ആഹ
ആഹ
ഉമ്മാന്റെ കൂടെ ഹെൽപ് ചെയ്യൂ വേവിക്കാനൊക്കെ ഹെൽപെയ്യൂ
ആഹ
ആഹ അവന് സ്കൂൾക്ക് പോയി
ആഹ ഒരു കുട്ടിയാള്ളനൊളളൂ ഒരു കുട്ടിയന്നെള്ളൂ
പോവാനൊരാള് പിന്നെ ചെറുതാ നാല് മാസായിട്ടേളളൂ
ഏഹ് അഹ് ശരി
പിന്നേ വേറെ വിശേഷങ്ങളെന്താ എന്താന്നിട്ട് പഠിത്തത്തിന്റെക്കെ ന്താ ഉഷാറല്ലേ കൂട്ടുകാരൊക്കെ എന്ത് പറയ്ണു
കൂട്ടുകാരൊക്കെണ്ട് അങ്ങനെ പോണ്
ആഹ
പിന്നെ എവിടെ പഠിക്ക്ണ്
ഇവിടെട്ത്തന്നെയാണ് പറയാ
ന്തെങ്കിലും ഒ ഓൺലൈൻ വർക്ക് വേറെന്തെങ്കിലുണ്ടോ എന്തെങ്കിലും ഫോണില് എന്തെങ്കിലും ഓൺലൈൻ വർക്ക് ചെയ്തിട്ടുണ്ടോ പിന്നെ ഊത് മർകസ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ പണ്ട് ഒര് വർകൊക്കണ്ടായിന്നു അങ്ങനെയൊക്കെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടായിരുന്നോ
ഏയ് ഇല്ല
ഉം ഉതുമാർക്കസ് പറഞ്ഞ വർക്ക് ഇണ്ടായിന്നു അവടെ ചാവക്കാട് അവടെ എവിടെ അയിന്റെ കമ്പനി ഇണ്ട് ഇണ്ടായിനു നല്ല കാശ് ഒരുപാട് ആള് കാശുണ്ടാക്കി- ആഹ് ഒരുപാട് ആൾ കാശ്ഉണ്ടാക്കി ഒരുപാട് ആൾക്ക് കാശ് ലാസ്റ്റ് സ്റ്റായപ്പോ കൊറെ ആളുടെ കാശ് പോയി. അത് ഈ സ്പ്രേൻ്റൊക്കെ അത്തർ ആഹ് ഇൻവെസ്റ്റ് ഉണ്ടാർന്നു
ആഹ് അത് ശെരി.
മൂവായിരം ഇൻവെസ്റ്റ്- അത് പിന്നെ നമുക്ക് വാലറ്റിൽ മൂവായിരം ആയിട്ട്ണ്ടങ്കില് അത് സ്റ്റാറ്റസ് വർക്കായിരുന്നു മുവ്വായിരം സ്റ്റാ ഇതില് ഇണ്ടങ്കി വാലറ്റിൽ ഇണ്ടെങ്കി ഒരാളേ നമുക്ക് ചേർക്കായിരുന്നു അങ്ങനെയൊക്കെ ആയിരുന്നു അങ്ങനെ ഒരുപാട് ആള് ഹെൽപ്പ് ചെയ്തിട്ട് ചേർത്തിട്ടുണ്ട്.
ഏഹ് അയ്ശരി എന്താ ഈ ഇൻവെസ്റ്റ് ഇൻവെസ്റ്റ്‌മെന്റ്റ് ചെയ്തിട്ടുള്ള ബിസിനസോക്കെ ഭയങ്കര ഫ്രോഡ് ആയിരിക്കും
അത് ചെലതൊക്ക നന്നായി ഓടുന്നതുണ്ട് ഇതൊക്കെ പിന്നെ നമ്മളെ അറിയ അറിയ പ്പെടുന്ന ഒരാൾക്കാരുടെയും നമ്മടെ അടുത്തുള്ളൊക്കെ ആകുമ്പോ ഒരു വലിയേ പ്രശ്നല്ല അത് ലാസ്റ്റ് വെച്ചിട്ട് പിന്നെ അവരന്നെ പറഞ്ഞിരുന്നു ഈ അ തെറണ്ടി ഇതൊക്കെയല്ലേ അതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വന്ന് നമ്മൾ അൻ ആൾക്കാർക്ക് ഇങ്ങനെ നമ്മള് കൊടുക്കോല അങ്ങനെ വിറ്റ് ഒഴിവാക്കിയിട്ടുള്ള കാശൊക്കെ അ അ അങ്ങനെ ഇടുക്കാനുള്ള ഒരു ഇതൊക്കെ ആയി പിന്നെ ലാസ്റ്റ് വച്ച് അതുകൊണ്ട് പിന്നെ അതൊന്നും വർക്ക് മുന്നോട്ട് പോയീല മറ്റേത് സ്റ്റാറ്റസ് വെച്ചിട്ട് ഉള്ളതേയിരുന്നു അതുകൊണ്ട് നമുക്ക് നല്ല കാശും കിട്ടിയിരുന്നു.
ആഹ് ആഹ് ഈ ഇൻവെസ്റ്റ്മെന്റ് ആവുമ്പോ എന്താച്ചാല് കൊറെ കഴിയുമ്പോ അത് പൊട്ടും
ആഹ് അത് ശരിയാണ് അത് നമ്മൾ ചോദി ക്കണം എത്ര നാളായി ഇത് ഓട്ടം തുടങ്ങിയിട്ട്. അത് ഒരു ഒരു വിധായിട്ടുണ്ടെങ്കിൽ പിന്നെ അതിൽ പോവാതിരിക്കാണ് നല്ലത് ഫസ്റ്റായിട്ട് തോടങ്ങ്ണ ഒരു സംഭവമാണെങ്കി
ഓല്ക്ക് ലാഭത്തി - കാര ലാഭം
ആഹ് അതെ അതെ അതെ ആ അത് കൊറച്ചൊക്കെ ഓടിക്ക്ണു നന്നായിട്ട് ഓടൊക്കെ ചെയ്ത്ണ്.
ആ ആ
ഞാൻ പിന്നെ ലാസ്റ്റ് വെച്ച് ഒരേ രണ്ട് മൂന്നാളെ ചേർത്തു അത് പിന്നെ അങ്ങനെ- പോയി
എന്ത്‌
രണ്ട് മൂന്നാളൊക്കെ ലാസ്റ്റ് വെച്ച് ചേർത്തു അത് പിന്നെ അങ്ങനെയൊക്ക പോയി
ആഹ് ആഹ് ഇങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്ത പൈസ തിരിച്ച്
ആഹ് അതൊക്കെ കിട്ടി അതൊക്കെ കിട്ടി ആ അതും അത്രയും കൂടെ തിരിച്ചു കിട്ടി മൂവായിരം ആയിരുന്നു ആയില് ഇൻവെസ്റ്റ് ഇന്നെ ഒരാള് കാശെടുക്കാതെ ഒരാള് വാലിറ്റിയില് കാശും കൊണ്ട് ചേർത്തതായിരുന്നു.
എന്താ? ഹലോ
ഹലോ
ആഹ്
നിനക്ക് കോള് വര്ണ് ണ്ട ഫോണില്?
ഹൽ
നിനക്കാണോ ഫോ